ഹലോ കേക്ക്ണ്ടോ?
കേൾക്ക്ണ്ട് ങ്ങക്ക് കേൾക്ക്ണ്ടോ?
ആ കേക്ക്ണ്ട്
എന്താ
ഒക്കെ നല്ലത് ന്ന് പ്പോ ന്ന് മഴ ല്യാത്തീനോണ്ട് തൊന്നും ല്ലലേ റെയ്ഞ്ച്ക്ക് പ്രശ്ന അധികില്ല ഏ ഏ ന്ന് വടെ പെയ്തീല്ല
ക്കൾ സ്കൂൾ വിട്ടെര്ണ സമയക്കായ പ്പളെയ് ഞാ വൈകുന്നേരം ഞാൻ സാധാ ഞ ഓളിങ്ങോട്ട് ഞാൻ വീട്ടിക്ക് കൊണ്ട് വരാൻ പോ ല്ല ഓൽ ഇനി ബസിറ ബസിറങ്ങി വ
ആ ശരി
ടിഞ്ഞ ഇറങ്ങിപ്പോയി പിന്നെ അപ്പോളുംപ്പോളും ഇങ്ങ ര് ഇന്ന് വെയില് കുറവെനി ഇവിടെ മൂടിയ അന്തരീക്ഷം മഴ പെയ്യ നിന്ന ഇതുണ്ടാവൂല്ല എപ്പോളും അന്തരീക്ഷത്തിന് ഒരു കറുപ്പുള്ള പോലെ നേരം വെളുക്കാത്തൊരു ചേല്ണ്ടാവാേല്ലോ അത് ഇന്ന ത്തവസ്
വെയ്ലൂല്ല മഴില്ല്യാതലേ
ആ എന്തൊരു ചൂട് ഇള്ള വെയിൽന്
അങ്ങനെ ഈ മൂടി നിക്കുമ്പം നല്ല ചൂടുണ്ടാവും
പിന്നെ അതുവല്ല ഇനിപ്പോ ഏഹ് ഏഹ് ഇന്നലെ ഇന്നലെ വലിയ മഴ പെയ്തീല പക്ഷേ ഇപ്പൊ രണ്ടീസം മുന്നേ നല്ലോ വെയിലെറിച്ചീനല്ലോ. ആഹ് ആഹ് പക്ഷേ എന്താണാ എന്തൊരു ചൂട് അറിയോ
ആവ് മിനിഞ്ഞാന്നൊക്കെ ഇതേപോലെ ഇവടെ ന പകല് നല്ല വെയില്, രാത്രി ഒരു എട്ടരയ്ക്കാണ്ട് കറണ്ട് പോയിട്ട് ഒന്നേ മുക്കാൽനാ കറണ്ട് വന്ന്, അത് വരെ കുട്ടിയോളൊക്കെ ഒറങ്ങാതെ ഇരുന്ന് എന്നിട്ട്, ആ മഴ പെയ്യാതെ, വെറുതെ ഉം.
പറയണ് കേക്കിണ്ട് ല്ലേ വെരിണ്ട്ന്നൊക്കെ തോന്ന്ണ്ട് പക്ഷേ അത്ര സമയൊന്നും ഇപ്പോ പവർകട്ട്
അത് പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഇത് കെടക്ക ലോക കപ്പിന്റെ ഫുട്ബോള് നടക്കണേനോടെ ചെക്കന്മാര് ഒക്കെ കൂടി വിളിച്ച് പറഞ്ഞാ തോന്നിണ്ട്. പിന്നെന്തിനാ അതിൻറെ ടൈം ആയപ്പോ ഇങ്ങട് വെരണ്.
ആഹ് ആഹ്
ഉം
കുറച്ചും കൂടി വലുതാ ലോകകപ്പ് നടക്കണേനോട് കറണ്ട് ഒന്നും പോവാൻ ആഹ് അയക്കൂല, എല്ലാരും അതിന്റെ ആൾക്കാരല്ലേ, ആഹ് ലോകകപ്പിന്റെ എടെ കൂടെ എങ്ങാനും കറണ്ട് പോയാ ആ ദേ ഏ അയിന്റെ ഓഫീസ് ആൾക്കാര് കല്ലെട്ത്ത് കല്ലെറ്ഞ്ഞ് ഓടിക്കും എല്ലാരും ഇപ്പം എ അതുപ്പല്ലേ ഓ ഓരോ ആൾക്കാർക്കും ഓരോ ഭ്രാന്ത് അതെ
ആഹ്
ഓലൗടെ കളിക്ക്ണേന് നമ്മളെ നാട്ടില് എത്രങ്ങാനും പൈസ കൊട്ത്ത്ട്ടാണ് ഓരോ ഫ്ലക്സും ബാനറക്കെ ആൾക്കാർ തൂക്ക്ണത് ലെ. ഓരൊരോ ഓരോ ടീമിന്റെ പേരും പേരും ണ്ടാക്ക്യാണ്ടെ.
അനാവ്ശ്യായിട്ട് പൈസളന്നേ ഉം
ക്കയ്നിപ്പോം ആഹ് ഇവര ത്രീം വട് ചെയ്തിട്ടൊന്നും ഒരു കാര്യൂല്ല കാരണം ഓൽക്കത് അറിയും കൂടിണ്ടാവൂല്ല്യ ഇല്ല്യ അതന്നെ ആഹ് ഞാൻ പറനി ഇപ്പ എന്തെങ്കിലും ആവശ്യങ്ങളോ ചോയ്ച്ചാ പൈസ ത്താഹാറുൻ ത്തുണ്ടാവൂലട്ടോ ഇതിപ്പോ എല്ലാരും കൂടി ഇങ്ങട്ട് പിരിവ്ട്ട് വിട്ട് ഞാനും ഇപ്പം ഏ ഏതെങ്കി ഒരു പാർട്ടി എറ്റോം വൽത് വെ ഞ്പ്പോ അയ്ന്റെ മേലെ ഏതാ വെക്കാൻ കയ്യ. അയ്നെത്ര പൈസാലും കൊഴപ്പല്ല ഏഹ് ഓ അതേപോലെ തന്നെ പ്പോ ഓരോരോ ആൾക്കാര് ബെറ്റ് വെച്ചത് നോക്കണം
ആഹ് അതന്നെ
കറക്കാറോ ട്ടാലേ ഞാൻ മുടി അത്ര മുർച്ചും ഞാൻ മീശ പകുതി ആ ക്കും മൊട്ടാ കും ന്നാൾക്കാർ ജെയ്ച്ചാല് പർഞാണ്ട്.
മിനിയാന്ന്ണ്ട് പിന്നെ ഒരു കൊർച്ച് പ്രായള്ള രാളാ എന്നിട്ട് അയാക്ക് ആ ലീവ് നീ ച്ചല്ല ആളിനിച്ചല്ല ഈ ഇങ്ങട്ട് അയാൾ ഏതോ ഒരു ട്രീ ടീമിന്റെ ആളെ പാട്ത്ത് ഇത് വെച്ചീനെ അയ്ന്റെ രൂപ ണ്ടാക് എന്നിട്ട് ഇയാളറിയ അയ് അയ്ന്റെ ആക്ക് അയ് വെച്ചോൽക്ക് ഞാൻ അയ്ന്റെ ഫുള് ചെലവും കൊടുക്കുന്നൊക്കെ പർഞ്ഞു അപ്പൊ ആരായ്ച്ചപ്പോ മൂപ്പർക്ക് പറ ആഹ് ച്ചല്ല്യ ആഹ് ആഹ് ആഹ് അയ് ആവേശം മൂത്താണ്ടങ്ങട്ട് പറന്നെണ്
ഉം ഉം അതെന്നെ അതെന്നെ ആൾക്കാരെ അവസ്തെയ്.
ആഹ് എല്ലാര ചെറിയ ഒര എൽ കെ ജി പഠിച്ച്ണ കുട്ട്യേളേം കൂടി വ ഉം
എൽ കെ ജി പട് റിയ കുട്ട്യെള് നഴ്സറി പഠിച്ച മൂ കുട്ട്യെള് നേ നമ്മക്കന്നെ അറിയാത്തൊള്ളൂ. ഇപ്പെതോ ട്രോളറങ്ങിനല്ലോ ഇന്ന് രാവിലെ എല്ലാരുക്കൂടി ഒരു
ട്ടിയളാ പെരും അടിയാ
ഏഹ്
ഇന്റെ രണ്ട് വല്ല്യാ പെൺകുട്ട്യളാ അയിറ്റെ രണ്ടും പെരും അടിയാണ് അറിയാ
രണ്ടും രണ്ടും ആൾ ആൾക്കാരെക്കാരല്ലെ ഇബടെപ്പന്ന് ഏ ഇബടെ ആ പടച്ചോനെ ആഹ് ഇബടെ വല്ല്യ ഭാഗ പോർച്ചുഗലാട്ടൊ ഇന്റെ വല്ത് ഇഞ്ഞ് മറ്റേതിന് ഏഹ് ആയിനാ അയിനേക്കാലും ചെറുതല്ല്യ ആഹ് ഏയ് ഓക്കയിനാത്രായി പെങ്കുട്ടിയായില്ലേ അപ്പത്രായിട്ടില്ലല്ലോ
ആഹ്
കഴിഞ്ഞ വെള്ളിയാഴ്ച ആഹ് ഇമ്മേ ഇങ്ങള് കഴിഞ്ഞ വ്യാഴാഴ്ചന്റെ അന്ന് ഗ്രൂപ്പില് വിട്ടിണ് ആഹ് നാളെ നമ്മക്ക് സ്കൂള്ല് ലോകകപ്പിന്റെ ഇതാണ് അപ്പല്ലാരും ജെയസി ഇഷ്ട ആ ഇഷ്ടള്ള ടീമിന്റെ ഏഹ് ജെയ്സി ഇട്ടാണ്ട് വെര്ണം പറഞ്ഞ് ഗ്രൂപ്പില് വിട്ടീനി
ആഹ്
പക്ഷെ ഞങ്ങളിവിടെ അങ്ങാടേക്ക് പോയി ജേഴയ്സി വാങ്ങാനേട്ടോ, ഇന്റെ റബ്ബേ പോർച്ചുഗലിന്റെ ജേഴയ്സി ഞങ്ങള് അങ്ങാടിന്ന് ഞങ്ങള് ഒരു തലക്കന്ന് മറ്റേ തലവ വ റേ തെരഞ്ഞ് ഞങ്ങള് അപ്പുറത്തെ അങ്ങാടി തെരഞ്ഞി കിട്ടീല
ആഹ്
അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇതാണെല്ലോ അപ്പൊ എല്ലാരും വന്ന് കൊണ്ടോയി ഇവലി സാധാനം കുറെ സ്റ്റോക്ക് വെക്കൂല കാരഎന്താ കാരണവെച്ചാ ഇതൊക്കെ എപ്പോളും അങ്ങനെ പോണ സാധനണ്ട് ഇത്‌ അല്ല ഇതൊക്കെ ഇങ്ങനെ സീസണില് മാത്രല്ലേ പോകുള്ളൂ
ആഹ് അതന്നെ
ഇന്റെ നാട്ടക്ക് വിളിച്ച്ച് പറഞ്ഞ് ഇന്റെ ആങ്ങള അവിടുന്ന് അവിടൊക്കെ എത്തിച്ചേക്ക എത്ര ങ്ങാനം പൈസ അഞ്ഞൂറു പേന
അപ്പൊ ഞാൻ പറ മക്കളൊക്കെ ഒരെ ബ്രാന്ത്‌ന്ന്
ആഹ് ആഹ്
ഇപ്പൊക്കെ സ്കൂളും അങ്ങനെക്കെണ്ടല്ലോ
ആഹ് അതന്നെ
കൂൾ ങ്ങള് ഏത് ദി ദിവസവും ആഘോഷിക്കാ ഇപ്പോ ഇല്ല പെരുന്നാളാണെങ്കി ഇനി ഇപ്പ അന് കുറെ മൈലാഞ്ചീ കുറ ഒപ്പനംളിച്ച അത് അത ആഘോഷം മറ്റത് മറച്ചത് അത് എല്ലാ പരിപാടിയും സ്കൂളിൽ ആഘോഷിക്കും അങ്ങോട്ട് ഫുട്ബോള് ഇങ്ങട്ട് ട്ട് അങ്ങ ഗ്രൂപ്പ് വന്ന് വീ ഓരോ മാഷന്മാര് ഓരോ ടീമിന്റെ ജേഴ്സിട്ടോ ഇങ്ങോട്ട് ഓരോ കളറ് വണ്ടി ഇറക്കിയിട്ടും പുക പറിച്ചിട്ടും പൊടിട്ടിട്ടുംൊക്കെ ആയിട്ട് ഇപ്പത്തെ മാക്കക്ക് പറ്റിയ മാഷന്മാരും ഞമ്മളൊക്ക ആയിരുന്നു മാഷന്മാരുട ഇടയിൽ കു വർടൻ
ഇവലെ സ്കൂളിലൊക്കെ മാഷന്മാരുണ്ട് ഡാൻസ് കളിച്ചന് മാഷന്മാരുണ്ട്
ആഹ അപ്പൊ ഞാൻ പററയാ ഞമ്മളൊക്കെ ആയന്ന് മാ മാരെ കയ്യിലെ പൊടു പാടിയ
ആഹന്നെ ഇപ്പഴത്തെ മാശന്മാരൊക്കെ കണ്ടാൽ നമുക്ക് പൂതിയാവില്ലേ അങ്ങനെ
ആ ക എന്താ വച്ചാാല ഇ ക ഇപ്പത്തെ മാസംമാരെ ഞങ്ങളൊക്കെ മക്കള സ്കൂളൊക്കെ പഠിച്ച സ്കൂള മാശന്മാര് ഇന്റെ മീ മാശന്മാരെ വേഷം കാണണ്ട ആ ലൂ പേൻ
ആ
ആ ലൂസ് പെൻറ് ഉമ്മീ പിന്നെ വീതി കൂടിയ ഷർട്ട് ഉണ്ടല്ലോ
ആ
അതൊക്കെ ഇട്ടാ മാശന്മാര് അപ്പൊ ഞാൻ പറയാ അപ്പൊ അങ്ങനത്തെ മാശന്മാര് കണ്ട എങ്ങനെ പിന്നെ മക്കൾ ഇതാ അല്ലാതൊക്കുവോ ചള മാസ പച്ചമാങ്ങ കാണാൻ മൂട്ടിയൊക്കൊഗ കെട്ടി പിഞ്ച ചെയ്താണ്ടൊെ അപ്പോ കുട്ടികൾക്ക് നല്ല സ്‌ട്രെസ്സാ നല്ല സ്വഭാവടോ നല്ല പെരുമാറ്റം
അത അതാണ് ഇപ്പത്തെ മാശന്മാർക്ക്ൊ കണ്ടല്ലോട്ട കുട്ടിയോളെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ അറിയാം എന്തോ ഒരു സ്നേഹയിട്ട് ങ്ങക്ക് അറിയോ
ആ ഓരോ കുട്ടികളോടും ഏത് രീതിക്കാണ് ഇതാ വേണ്ടത്
ആ ഇവിടെ ഇവിടെ ഇവിടെ സ്കൂള മാഷന്മാരൊക്കെയ ഒരു മാഷുണ്ട് കേട്ടോ കുട്ടികളി മാ മാഷേ മുട്ടയങ്ങാൻ പൈസ വരുമോ അവ നൂറുപ്യ എടുക്കും എല്ലാ കുട്ടിയ കൂടി വീതിച്ചെടുക്കാാന്
ആാ അത ൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്താ വച്ചാല് ഇപ്പഴത്തെ കുട്ടികൾക്ക ആദ്യത്തെ പേടി സ്കൂൾക്ക് പോക പേടി
ആഹ ന്നെ
നമ്മളൊക്കെ സ് കുഞ്ഞിപ്പോൊ എന്തെങ്കിലും വർക്ക് ചെയ്യാാ നമുക്ക് എന്തൂ പ ഒരു അടി കൂട്ടുംക്ക എന്താ വച്ചാ പൊറങ്ങൻ വടി കൊണ്ട് പേടിപ്പിച്ച് ഇങ്ങനെ നടക്കുവല്ലേ എന്ത് എന്ത് ചോദിച്ചാലും മുഖത്തൊരു ഗൗരവം ആയിരിക്കും മാഷന്മാർക്ക്
ഇപ്പത്തെ കുട്ടികൾ വർക്ക് ചെയ്യൂലല്ലോ
വർക്ക് ചെയ്യൂല്ലാ അഹ് മാഷേ അഹ് അങ്ങട്ട് ഇങ്ങട്ട് ണ്ട് ഒലെ സോപ്പ് ഇട്ടാണ്ട് അത് കി
ആ അതെന്നെ
അപ്പ ഞാൻ പലപ്പോഴൊക്കെ എന്തോര് മെച്ചാണ് സ്കൂളാണെങ്കി തന്നെ കുട്ട്യാക്കന്നെ അങ്ങനെ സ്കൂൾത്തെ പിന്നെർന്നാ സ്കൂൾത്തെ അന്തരീക്ഷണെങ്കി ഭയങ്കര ഉഷാറാണ് കുട്ട്യാക്ക് ഇങ്ങനെ ഒരു മൂ അങ്ങനെ ഒര് മടുപ്പ് വരാത്ത കൊലത്തിലുള്ള രീതി
ആ അയ്നെ പാ ഇവിടെക്കെ ഇപ്പ ഇവിടെക്കെ പാർക്കൊക്കെ വന്ന് കുള്ള്
തനെ ന്നാ കുട്ട്യാക്ക് പോകാ ഇഷ്ടം കൂടണംക്കറ ക പേടി കുട്ടികൾക്ക് സ്കൂളിനോട് ച്ചിട്ടെ നമ്മളക്കെ കുക്കന്ന് മഴ അങ്ങിട്ട് പെയ്താല് ഏ ഓട് പൊട്ടാണെങ്കിൽ വെള്ളം ഫുള്ള് ക്ലാസ്സില്
ഇവിടെക്കെ സ്കൂളിൽ എടുക്കുകയാണെങ്ക പിന്നെ ഈ മാഷന്മാർ കുട്ടികൾ സ്കൂൾ വന്ന പേരെക്ക് വിളിക്കും ഓര് എന്ത പറഞ്ഞീനോ ബുദ്ധിമുട്ടുണ്ടോ
ആ എന്താണ ഓല ഓലെ വർത്താഞ്ഞി പോല ഔടെ വേറ ഞ്ഞപ്പ ഇടെ വേറെ സ്വഭാവ അറിയൂലല്ലോ
ഇല്ല ഇസ്കൂൾൽ ന്ന് കുട്ടിയക്ക് വേശ് വിഷമങ്ങളൊക്കെ ഉണ്ട പോല ഇടെന്നേ പറയുള്ളൂ എന്നോട് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും വീട്ടി വന്ന് പറഞ്ഞോ അവർ എന്തങ്കിലും പ്രശ്നം ഉണ്ടായോ ന്നൊക്കെ
ആ കനൂല ഓക്കെ അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയ മന്തി
അതുകൊണ്ട് ഇവലെ ഇവ സ്കൂളിൽന്നും അധികം പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാലും ഇല്ല കേട്ടോ
അതന്നെ കനപ്പന്ന് വെച്ചപ്പ ള്ള അവസരംല്ലാണോ ഇപ്പൊ എന്താ വച്ചാ അവസരങ്ങളില്ലാണ് ക എന്താ വച്ചാ പണ്ടൊക്കെ എന്താ അ കാരണം മാഷ് മാരാണെങ്കിലും ഇപ്പൊ ആ ഇയിപ്പ നല്ല പഠിക്കുന്ന കുട്ടികളപ്പെ മാഷന്മാര് നിക്കും പോലറ്റ് ചെയ്തെങ്കിൽ കൂട ഇനി പോലും പ പഠി ക്കുന്നുള്ള ആ രീതിക്ക് ഒലെ ങ്ങട്ട് എന്തിനും ഓൻ അങ്ങനെ ചെയ്യോ ന്നുളളരു വിശ്വ വാ സാറേ പോവാം എ അന്ന് മാഷ് മമാർക്ക് അനുഭവം ഉണ്ടായിന് ആ നേപ്പാളിൽ കണ്ടുമുട്ടുകഎന്ന് വെച്ചാല് ഇതുണ്ടാവും അത് ഒറപ്പന്ന ഒരു വിശ്വാസഓൽക്ണ്ടായിന് പഠിക്കോട്ട്യാള് ങ്നെ ചെയ്യുലാ ന്നുള്ളസ് ഇപ്പ അങ്ങനെല്യ കാരണം ഇപ്പ എല്ലാ മീറ്റിങ്ങും എന്താ പറയാ കാരണം നിങ്ങള് ഇങ്ങളെ കുട് ആ പരിഗണിക്കുമാണ് അങ്ങനെ ഏ ഞങ്ങൾ ആ ന്നേ ഞങ്ങള് സ്കൂൾ മാഷ് ഉമ്മാര് പറയും ഇങ്ങൾ നിങ്ങളെ കുട്ടികളെ ഒരിക്കലും അന്ധമായിട്ട് നിങ്ങളെ മക്കളെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്
ആഹ് അതെന്നെ
പോലെന്ത് വാഞ് പോല് അ ഞ് പോലെന്ത് ചെയ്താലും പറഞ്ഞാലു അ ഏയ ആ സത്ത്ന്ന്ൾക്കി മ്മൾ എത്ത മ്മൾ വിചാരിക്കാൻ പാടില്ല
ആഹ്
ഏ അങ്ങനുണ്ട് പക്ഷെന്തച്ചപ്പല്ലാ കുട്ടിയോ പൊ ഓലും ഒരേ രീതിക്കാ പെരുമാറല് അല്ലാ പഠിക്കുന്ന കുട്ടിയുണ്ട് അല്ല പഠി കാത്ത കുട്ട്യള് അഹ് പ്പെ ഞയിപ്പി പഠി കാത്ത കുട്ടികളിങ്ങനെ ഓല് മുന്ന്ക്ക് മുന്ന്ക്ക് എത്തിക്കാൻള്ള ഒരുശ്രമം പ്പം നല്ലോ അ ലാ സ്കൂളുണ്ട് പണ്ടൊക്കെ പഠിക്കാത്ത കുട് ട്ട്യള് എ വാണ്ടെങ്കി പഠിക്കണ്ട അതന്നെ വാശന്മാര് അയിന് ഒരുങ്ങൊന്നുല്ല പഠിക്കാൻ കുട്ടേക് മാണ്ട് മാ പ ൻസിലായി ആ ഏ ആയെദം പോല് നേഹ അടുത്ത പാഴത്ത് പോവും
ഇപ്പൊ അങ്ങനെല്ലല്ലോ
ആഅതെന്നെ
ഇപ്പൊ എല്ലാർക്കും മനസ്സിലായോ ആ ഇപ്പാ